വര്ന്ന്
എന്തൊക്കെണ്ട്
ആ സുഖാണ് സുഖാണോ
ആ സുഖാണ്
ഉ ഞങ്ങടെ ഇവിടെ കഴിഞ്ഞാഴിച്ച ഉത്സവം ഉണ്ടായിരുന്ന് ട്ടാ ഞാൻ ഉദ്ദേഷി അതിനെ കുറിച്ചൊക്കെ ഒന്ന് നിങ്ങളോട് സംസാരിക്കാന്ന് പറഞ്ഞു വിളിച്ചയാ
ഓക്കെ ആ
ഉം ഞങ്ങടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഉ ഉത്സവം എന്ന് പറഞ്ഞതേ കാളകെട്ട് മഹോത്സവം കേട്ടുണ്ടോ കാളകട്ട് മഹോത്സവം കേട്ടുണ്ട് ആഹ അപ്പൊ അ ന നമ്മള് ഓരോ മുക്കനും കുറെേ ആൾക്കാാര് ചേർന്നിട്ട് ഒരു കാളെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഉ വിളക്ക് കത്തിച്ച് വായന അങ്ങനെത്തിട്ട് ആർ അവിടൊണെങ്കിൽ രാവിലെ കഞ്ഞി ഉടുകും വൈകിട്ട് പുഴുക്ക് കൊടുക്കും ഉ പരിപാടികള ഉണ്ട് കേട്ടോ തിരുവാതിര അല്ലെങ്കിൽ പാട്ട്വാണല് ആഹ ഒരു ഒ ഒമ്പത് ദിവസം ആ ദിവസം ഉണ്ട് എണ്ടോ പത്ത് ദിവസത്തെ പരിപാടിയാ ഈ പത്താമത്തെ ദിവസം ആ ഞങ്ങള്ൾ പത്ത് ദിവസം പോകും കേട്ടോ രണ്ട് നമുക്ക് ഈ പുഴുക്കൊക്കെ ആണെങ്കിൽ തയ്യാറാക്കാനായിട്ട് അവിടെള്ള ആ പ്രദേശത്തുള്ള ചേച്ചിമാരെല്ലാം വന്ന അതെല്ലാം ചെത്തി വൃത്തിയാക്കി കഴുക എല്ലാരും ഒത്തൊരുമ ആമ ട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങ ഒരു പ്രാവശ്യം വരണ്ടെ കേട്ടോ ഇത് കാണാനായിട്ട് നമ്മൾ പറഞ്ഞ് ആ അതുപോലല്ലേ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയള്ളായിരുന്നു എന്തൊക്ക കാണാനായിട്ട് കേട്ടാ അത് അത് നമ്മള അടുപ്പിച്ചടുപ്പിച്ച് നമ്മുടെ ഈ മുക്കിനെ കണ്ട കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത മുക്കിനന് പോകുമ്പോഴും ഇതതുപോലെ തന്നെ അവിടെ അവിടെ ഇതുപലെ കാള കിട്ടും എല്ലാരും ഒരു ഈ കാള കിട്ടുന്നതിനകത്ത ഒരു മത്സരം കാണണം കേട്ടെ അതെന്താന്ന് വെച്ചാൽ ഈ മുക്കിലത്തെ കാളേക്കാ വലിയ കാള വേണം അടുത്ത മുക്കിൽ കിട്ട ണ്ട എന്നുള്ള ഒരു മത്സ്യ അങ്ങനെ എന്നിട്ട് ഇതിന് പത്താമത്തെ ദിവസ ആകുമ്പം ഓച്ചറ ഒ അമ്പലംുണ്ട് ഓച്ചറ അമ്പലം ഈ പത്താമത് ദിവസം ഇതിനെ കയറി കെട്ടി എല്ലാവടെ വലിച്ച് ഓച്ചറ കൊണ്ടുപോും അപ്പൊ ഓസില പോാനട്ട് ഈ മുക്കീന്ന് ഒരു മൂന്നോ നാലോക്കെ കിലോമീറ്റർ കാണും ദൂരം കാണും അപ്പൊ ഇവിടുന്ന് എല്ല ഇപ്പം നമ്മള് എല്ലാവരും ഈ പ്രതക്കിനുള്ള പ്രദേശവാസികൾ എല്ലാരും ഈ കാളയുടെ കൂടെ നടന്നു പോകും കേട്ടോ അന്ന് നമ്മള് ഒരു രാവിലെ ഇറങ്ങ കഴിഞ്ഞാൽ രാത്രി ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പഴേ ഈ ഓച്ചററി അമ്പലൽ എത്തോളൂ അപ്പൊ അതുപോലെ ഓ മുഖേന്ന കാണാം അതുപോലെ ഭയങ്കര ജനങ്ങളായിരിക്കും ജനംന്ന് വച്ചാ അടുത്ത അടു
ആനകള് അനന്റതുണ്ട അവിടെ ആന ഉത്സവത്തിന് ഞാൻ കണ്ടി
ഈ ഈ കാളകേട്ട് മഹോത്സത്തിന് ആനയില്ല കാളകളെ കെട്ടിയുള്ള ഉത്സവവ നമ്മള് അവിടെ ഊ ശ്രീ
അല്ല ഈ കാ ആനേന്റെ അതുൽസവം കണ്ട്
അത് ആ ഉത്സവം കണ്ടിട്ടൊണ്ടാ കേട്ടിട്ടുണ്ടല്ലേ ആ അത് നമ്മള അമ്പലങ്ങളിലൊക്കെ കൊടി കേറീട്ട് ആ പത്തുവസോം ഉത്സവോണ്ട് അന്നേരം ഈ ആ ഉത്സവത്തിന് നമ്മള് അവിടാണ് ആനേ കൊണ്ട് വരേക്ക ചെയ്യുന്നത് മ്മ് അവിടാര കൊണ്ടൊരുവന്നേ വിവിധതരം ഫ്ളോട്ടുകള് കണ്ടിട്ടൊണ്ട യന്ത്രങ്ങള് വഴി ഇങ്ങന ചലിപ്പിക്കുന്ന യന്ത്രങ്ങള് അത് കാണാനെന്ത് ഭയ നല്ല രസ ആട്ടോ എന്നിട്ട് ഒരുപാട് കച്ചോടം കാര്യേൽ വളകച്ചോടക്കാര് കമ്മല് ആം പല കളറ്
അതൊക്ക അവിടുന്ന് വാങ്ങുമ്പ നമുക്ക് നല്ല രസാണ് അവിടെ പക്ഷെ ആ സ്ഥലത്ത്ന്ന് വാങ്ങുമ്പോ നമുക്ക് നല്ലൊരു
അതെ നമ്മള് പോന്നത് തന്നെ ആഹ് അതന്നെ
ആഹ്
പക്ഷെ നമ്മളിവിടുന്ന് പോവുന്നേന് മുമ്പേ നമ്മള് ഇതൊക്ക വാങ്ങിക്കണം എന്നുള്ളത് മനസ്സി കരുതിക്കൂട്ടിയാ നമ്മള് പോകെ
ആ അപ്പ ഇനി ക്യാഷ് ഉ കൊണ്ടു പോവും
അതെ അപ്പം നമ്മള് അങ്ങന അന്നിട്ടാണെങ്കിൽ ഈ പത്ത് ദിവസോം ഈ കാളമുട്ടൽ പരിപാടിയുണ്ട് തിരുവാതിര അത് തിരുവാതിരയൊക്കെ കാണാൻ അങ്ങങ് ഒരുപാട് ആളുകൾ തിരുവാതിരൊക്കെ പണ്ടത്തെ ആ ഒരു ഇതില്ല തിരുവാതി ഐ ടി കാര്ുന്ന തിരുവാതിര മിൽ അത് ഇപ്പോഴും അത് തുടർന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടാ കാണാനായിട്ട് കൊച്ചു പുള്ളാരായിട്ട് വെല്ല്യ ആളുകൾ വരെ വരും കാണാനായി അപ്പേ കായി തിരുവാതിര പരിപാടി തുടങ്ങുന്ന മുമ്പായിട്ട് അവിടെ പുഴുക്ക കൊടുക്കും അപ്പൊ നമ്മൾത് വരുവേ ആയിട്ട് നിന്നിട്ട് അത് വാങ്ങിച്ച് കഴിച്ചി ത് ആ അത് ക പാത്രം കഴുകി അവിടെ എല്ലാം സൗകര്യ ഉണ്ട് പാത്രം കഴിയാനുള്ള വെള്ളവും പാത്രം കഴിട്ട് കൊണ്ട് വെക്കാനുള്ള സ്ഥലം എല്ലാം ഉണ്ട് ഒണ്ട് കുടി ക്കാനായിട്ട് ചൂടു വെള്ളം ഉണ്ടാവടെ ഇതല്ലാം കഴിഞ്ഞിട്ട് നമുക് അവിടെ ഒരു പന്തൽ ഇട്ടിട്ടുണ്ട് ആ പന്തല നിറയെ കസേരകൾ ഇട്ടിട്ടുണ്ട് ഈ കസരിൽരുന്ന് നമുക് ക്ക് ഈ പരിപാടികൾ കാണാം
ആ ആഹ് ശരി ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ സൗകര്യങ്ങൾ ഉണ്ടായ തന്നെ പോവാനും കഴിയുള്ളു.
അതു തന്നെ അന്നിട്ട്
ഇൻഡ്രസ്റ്റ് ഉണ്ടാവൂള്ളു നമുക്ക്
അതന്നെ പകല് രാവിലെ അവിടെ കഞ്ഞി കൊടുക്കും കേട്ടോ അത് കഞ്ഞിയും പയറും കൂടി ഉള്ളത് പയറും കഞ്ഞി അല്ലെങ്കിൽ ചിലപ്പോ ക ഞ്ഞിയും അസ്ത്രവും കൂടി എന്നന്ന് വെച്ചാ ഈ പച്ചക്കറി എല്ലാം കൂടി ഇട്ടുള്ള കറി. ഞാൻ രാവിലെ കുടു ക്കുന്നെ അത് മേടിക്കൻ ഒരുപാട് ആളുകള് പാത്രം കൊണ്ട് വരും അല്ലെങ്കിൽ അവിടെ പാത്രം ഉണ്ട് മേടിച്ച് നമുക്ക് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽന്ന് പാത്രം കൊണ്ടയി മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിക്കാം. അങ്ങനെയുള്ള ഇതും ഉണ്ട് അത് ക
ഉം
ണെങ്കി പകലാണെങ്കിൽ രാവിലെ എട്ട് മണി എട്ട് വൈകിട്ട് അഞ്ച് മണിവരെ ഭാഗവദ്വ പാരായണം ഉണ്ട് അവിടെ വായന. അത് രണ്ട് ണ്ട് പേര് കാണും വായിക്കാനിട്ട് മാറീം തിരിഞ്ഞും ഈ കാള മുട്ട് അന്നിട്ട് അവിടെ പറയിടീലു ണ്ട് കേട്ടോ പറ നെല്ല് നമുക്കത് അവിടെ ഒരു വഴിപാട് ണ്ട നമുക്കത് നേർച്ച നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിൽ ആഹ കണ്ടിട്ട് നമുക്ക് നമ്മൾ ചെയ്യാംന്നുള്ള നേർച്ച ഉണ്ട് ആഹ അപ്പ അങ്ങനെ ചെയ്യാം അത തന്നെ എന്ത് തന്നെ അത് ചെയ്യാൻ അ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്
അപ്പം പല സ്ഥലത്തുന്നും ആൾക്കാാര് പല പല സ്ഥലത്തൊന്നും വരും അപ്പ അങ്ങനെ അറി അറിഞ്ഞഞ് വരുമ്പോ ബണാനക സ കൊള്ളോ അവിടെ ഒരു ആഹ ആ സ്ഥലത്തിനും ആ നാട്ടിനും പി പിാ ഇരു വികസനംന്ത ഉണ്ടാവണെങ്കിൽ നമ്മള് ഇങ്ങനെ അറിഞ്ഞാൽ നമ്മൾ പോവല്ലോ
അന്ത എന്നിട്ട് ഇതേപോലെ തന്നെ ആയിരിക്കും എല്ലാ ഈ മുക്കിനും കൊടുക്കും ചെയ്യുന്നത് കേട്ട ഇതേപോലെ പരിപാടി നടത്തി കഞ്ഞി പുഴുക്ക് എന്നിട്ട് വായന ഇതേപോലെ എല്ലാം ഒക്കെ നമുക്കത് ഇങ്ങനെ കണ്ട കണ്ട് നട ഓരോക്ക ചെന്നിട്ട് ഓോ അവ ഓരോ കാളെ അലങ്കരിച്ചിരിക്ക രീതിയിലായിരിക്കും ചിലപ്പ ഞങ്ങളുടെ മു അലങ്കരിച്ചതുപോലൊയിരിക്കും അടുത്ത മു അലങ്കരിച്ച വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ദോരി എന്നൊക്കെ ഇത് കാണാൻ ആളുക വരയും കാരണം ഇത് കാണാൻൊ ഒരു പ്രത്യേക ഭംഗി ഇതൊക്കെ അലങ്കരി ചച്ിക്കുന്നത് കാണാാം തന്നൊയിട്ട് എന്നിട്ട് ആ അന്തേന്നെ അത് നമുക്കാണെങ്കി നടന്ന നടന്ന് കണ്ടുകണ്ട്ു പോവാ
ആഹ അ സമയം വേ ന്പോൾ അങ്ങനെയൊക്കെ കാണാനണ്ടാവും
അട്ട ഇതിനെ എല്ലാം വല എല്ലാം മുക്കിക്കുന്നു ഇങ്ങനെ ആളുകൾ ല വല ഓച്ചിര അമ്പലത്തി കൊണ്ടുവന്ന് അത്ങ്ങനെ നിരത്തി ഇടും ഇങ്ങനെ എന്നിട്ട് ഏറ്റവും വലിയ വാളയുണ്ട് കേട്ടോ അതിനായിരിക്കും ഒന്നാമത്തെ അക്കം കൊടുക്കുന്നത് സംഖ്യ ഉടുക്കുന്ന അങ്ങനെ ഓരോ ക്രമ നമ്പരുണ്ട് എല്ലാ കാളുകൾക്കും ഏറ്റവും മുട്ടനൊരു കാളുണ്ട് കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു കാളയുടെ തലന്ന് ഇളകി വീണു പക്ഷെ ആർക്കും അപകടംഒന്നും ഉണ്ടായില്ലായിരുന്നു ട്ടോ താലെ കാള തല അത് ഭയങ്കര വെയിറ്റ്ള്ളതാ അത് ദേഹത്തൊക്കെ വീണ അപ്പഴേ ആള് മരിച്ചുപോകും അതിങ്ങനെ തല ഇങ്ങനെ അതിന് ദേഹത്തോട് ഇങ്ങനെ ചേർത്ത് വെക്കുന്നതാ അതെങ്ങനെയോ ചെയ്തത് ശരിയായില്ല അത് ഇളകി എങ്ങനെ വീണായിരുന്നു കഴിഞ്ഞ വർഷം പക്ഷെ ഇപ്രാവശ്യം കുഴപ്പം ഉണ്ടായില്ല കേട്ടോ ആ ഇളകി വീണ കാളയൊക്കെയ ആണെങ്കിൽ അതിനനേക്കായും നല്ല രീതിയിൽ അലങ്കരിച്ചെല്ലാം കൊണ്ടുവന്നത് കേട്ടോ ന്നട്ട് ഇങ്ങനെ എ വന്നിട്ട് നമുക്ക ഇങ്ങനെ എല്ലാ കാളകളെയും ഇങ്ങനെ അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ കാണാം അത് രണ്ടു ദിവസം അവിട ആ അമ്പലത്തിന്റെ ആ മൈതാനത്ത് വട്ട ഇട്ടേക്കും
ആ
പിന്നെ അടുത്ത വർഷത്തേക്ക് വേണ്ടി അടുത്ത കാ ആഹ ഉണ്ട് അങ്ങനെ ഒമ്പത് ദിവസംണ്ട് അങ്ങനെ ഈ പത്താമത്തെ ദിവസംഈ യോസ അമ്പലത്തെ കൊണ്ടപോന്ന ആ മൈതാനത്ത് കൊണ്ടപോ എല്ലാ കാളകളും ഇടും എന്നിട്ട് അവിടെ രണ്ടു ദിവസം ഈ കാളകൾ ഒക്കെ
ആഹ കാളകൾക്ക് പിന്ന നല്ല ബുദ്ധിയാണല്ലോ കാളകൾക്കും ആനകൾക്കുംമോക്കെ
അതെ ലേ
ഇതിന് കിട്ടുള്ളോ
അതന്നെ ആ അതന്നെ അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഉത്സവം എന്ന് പറയുന്ന എന്താണ് അത് ഞങ്ങ ആഘോഷിക്കുന്നത് ഓണം ഉണ്ടല്ലോ നമ്മുടെ ഓണം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ടാമത്തെ ദിവസം ഞങ്ങള്ൾ ഈ കാളകെട്ട് പോത്സവം ആഘോഷിക്കും ടെ ഉം
അ ശരി
നമ്മള് അല്ലാതെ അമ്പലങ്ങളില ഉത്സവം നമ്മൾ ആഘോഷിക്കും കേട്ടോ അതൊ കാണാൻ പോകും അത് കാണാൻ പോകുമ്പോഴും നല്ല ഇങ്ങനെ ചലിപ്പിക്കുന്ന യന്ത്രങ്ങൾ ഒക്കെയുണ്ട് അവിടെ കാണാനായിട്ട്
ആഹ പിന്നെ ഞങ്ങള അവിടെ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ പെരുന്നാള ആകുമ്പോ എന്തൊക്കെ ഇപ്പൊ രണ്ടു മാസയിട്ട് പെരുന്നാളന്തൊക്കെ ആയിട്ട് നല്ലൊരു ഇതായിരുന്നു ഇനിയിപ്പോ പോയ അടുത്ത കൊല്ലം വരണല്ലോ അപ്പം ആ അപ്പൊ മക്കൾക്ക് ഡ്രസ്സും കാര്യങ്ങളും ഇതൊക്കൊയിട്ട് ഭയങ്കരമായിട്ട് മറ്റൊരു മാസം മ വൽക്കുന്നതൊക്കെ ആയിരിക്കും
ഉം നമ്മള് പിന്നെ അടുത്ത വർഷം ആകാൻ വേണ്ടി കാത്തിരിക്കും
ആ അതെ കടച്ച് ആഹ കാത്തിരിക്കും നമ്മുക്കതൊരു അതാണല്ലേ നമ്മളെ ഇത് ആഘോഷം
അത് എന്നന്നെ പിന്നെ ജോലി കഴിഞ്ഞോ
പിന്നാ കഴിഞ്ഞിട്ടില്ല
എന്നാ ശരിടാ ഇങ്ങതാ
ആഹ